ആ കേക്ക
ഓ
എന്തെടുക്കുന്നു ഉറക്കാണോ
ഉറങ്ങിട്ടന്നല്ല ഉറങ്ങണോ വേണ്ടോന്നുള്ള ചിന്തല്ല
ഉം ഒരു മണിക്കൂർ ഒന്നാ ഒന്നര മണി
ആ ഇനി ഒന്നര എടു പക്ഷേ ഡ്രസ്സ് മുഴുവം പോറത്താണേ മഴ പേ
ആ ആ ഞാനിന്റെ ഇടക്ക് ഒന്ന് ഓടി മഴ പെയത് ഹ്മ്മ് ഉം അവൾ ഇരിപ്പുണ്ട് എന്നാലും ടീവിടെ മുമ്പിലി മൈൻഡ് ചെയ്യില്ല അറിയെല്ല പുള്ളി
നമ്മള് ആ തറിയാലേ ഫാനും കൂടി ഇട്ടാ അറിയില്ല ഉ
ഇതിങ്ങനെ ജനല് വഴി ഇങ്ങനെ കണ്ട് മഴ പൊടിയുന്നത് ഓടിപ്പോയി എടുത്ത്മ് നനഞ്ഞു പോയ ഇപ്പ അകത്തിട്ട് ഉണ ക്കണ്ടേ
ആസ്ഥലം ഉണ്ടാവിലേ എന്നും എന്നും ഇങ്ങനെ അലക്കണത് എവിടെ ഇടാൻ സ്ഥലംവേണം ഏ
അത്തന്നെ ഒരാളുടെ തന്നെ ണ്ടല്ലോ രണ്ട് ജോഡി യൂണിഫോം കാണും വീട്ടിലിടുന്നത് കാണും ഇപ്പം പെൺപിള്ളേർക്ക് കൂടുതൽ ഡ്രസ് അല്ലേ ആൺപിള്ളേർക്ക്‌ പിന്നെ അത്രയും വരൂല്ല പെൺപിള്ളാർക്ക് ഇട്ടാലും ഉണങ്ങുകേല എല്ലാവരുടെ എല്ലാം ചാക്ക് കട്ടി ഉള്ള സാധനങ്ങള്
ആ
ബെനീനൊക്കെ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ എന്നാലും ഉണങ്ങാൻ ഭയങ്കര ഇതാ
പ്രയാസം തന്നെ
ഉം മഴയാന്ന് തോന്നുന്നു മഴയും ഇ ഇന്നലെ നാളെ സ്കൂൾ അവധിയാണെന്ന് പറയണകേട്ട്
അത് എന്താ
ഏതോ ആറ് ജില്ലകൾക്ക് ഉം നാളെ അവധിയാണ് ആ മഴ
ഉം ആ റെഡ് അലർട്ടാ
റെഡ് അലേർട്ട് ആ എവിടെയോ റെഡും ഓറഞ്ച് അലർ
ആഇന്നലെ ഓറഞ്ച് യിരുന്നിട്ട് രാവിലെ നല്ലോണ്ണം ന്ന് പെയ്ത് പ പത്ത് മണിക്ക്‌ ശേഷം ഫുള്ള് വെയില്
ആ ഇന്നലെ രാത്രി വരെ ഫുള്ള് മഴയായിരുന്നു
ഓ തന്നെ
ആ ഒരു മണിക്കൂറോളം ശക്തി നല്ല ഭയങ്കര ശക്തി അപ്പൊ കാറ്റും വന്ന് ഇനിയിപ്പോ കരണ്ടൊക്കെ പോയാ പാടല്ലേന്ന് ഓർത്ത് ആകെ വിഷമിച്ചിരുന്ന് നമുക്ക് രാവിലെ ആവോ മക്കളെ സ്കൂളിൽ വിടണം അയൺ ചെയ്യണം ഡ്രസ്സ്‌ ഒക്കെ
ആ ആ
ആ ബുദ്ധിമുട്ട് വരുവോന്ന് ഓർത്ത്
പിന്നെ എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ പെയ്തിട്ട് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ പെയ്തൊണ്ടിരിക്കാ ശക്തിയില്ലാണ്ട് നമ്മള് ഇച്ചിരി തെളിയാൻ കാത്തിരിക്കും വെയില് കാണുമ്പോ ഓടിക്കൊണ്ട് തുണിയിടും
മഴ പെയ്താല് വെള്ളം കേറാ അങ്ങനത്തെന്ത ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല നമുക്കിവിടെ ഇല്ല എന്നാലും അടുത്ത താ നമുക്കിവിടെ ഇങ്ങനെ തോടോ പൊഴയോ ഒന്നും അടുത്തില്ലാ പക്ഷെ ഇങ്ങനെ എന്റെ തറവാടിന്റെ താഴെയൊക്കെ വെള്ളം കേറും
ഏ
റോട്ടില് കേറി കെടക്കും അപ്പം ഇങ്ങനെ അവിടെ ആ അയിന്റെ ആ റോഡി ടെ അ മറ്റേ ഫ്രണ്ടിലും ബാക്കിലും ഇരിക്കുന്ന കടകളിലും വീടുകളിലെല്ലാം അതിന്റെ ഫസ്റ്റ് നിലയിലെല്ലാം കേറും വെള്ളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് കടക്കാർക്കാ കാരണം കടെന്ന് പറഞ്ഞാ ചെറിയറിയ കടകളല്ലേ പലചരക് കടഅപ്പം അതിനെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കൊക്കെ സാധനങ്ങൾ മാറ്റാൻ പാടു വരും വേറെടുത്തോട്ട് കൊണ്ട് വെക്കാനുള്ള സ്ഥലങ്ങളെ
ആ ആ ഉ
ഏ വീടുകളിലാവുമ്പോ പിന്നെ താഴ ഇത് കാണും മേലെ സേറുള്ളത് കൊണ്ട് അങ്ങനെ മേലോട്ടൊക്കെ കൊണ്ട് ടും
ആ
പിന്നെ നിങ്ങളോടെേന്തെങ്കും ബുദ്ധിമുട്ടുള്ളോണ്ടാ മഴ പെയ്യുമ്പോ
ഇല്ല ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നു ല്ല പൊറത്ത് ർത്ത് എറങ്ങാൻ വെയ്യന്ന്ണ്ടാവൊള്ളൂ
അതെ ഉള്ളു അതെ നമുക്ക് എങ്ങോട്ടെലും പോകാൻ പാട് വരും മഴക്കെ ക്യാകുമ്പഴേ
ആ മക്കൾക്ക് സ്കൂള് ബ സ്സിന പറഞ്ഞിട്ട് കാര്യല്ല ബസ് കേറാ കേറണ്ടേ അയിന് വരെ കഴിയൂല അല്ലെങ്കിൽ ഈ മയക്കാലായ സ്കൂൾക്ക് പോണോ നേരത്തെ മദ്രസ് പോണേക്കൊരു മയെക്കാരം
ആഹ് ഉണ്ട് ഉണ്ട് വരുന്ന് വരുന്ന് സമയത്തുണ്ട് നമുക്ക് നനഞ്ഞ് പോവുമ്പോ- ദ്ധിമുട്ടല്ലേ മക്കള് നനഞ്ഞ് വണ്ടീലിങ്ങനെ കേറുന്ന കാണുമ്പോഴേ
സ്കൂളിലാങ്കിലും ഇങ്ങനെ ബസ് ബസ് കാത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തുന്ന സ്ഥലത്തുവേ ചിലപ്പോ ഇങ്ങനെ പിള്ളേർക്ക് ക്കാനൊള്ളൊരു സൗകര്യ കുറവാണെങ്കി അന്നേരം മക്കള് നനയും കേറും പിന്ന നനഞ്ഞ് ക്ലാസ്സിലേക്ക് കോറുന്നുന്നതും അങ്ങനെ. ഇപ്പ മഴ ഇങ്ങനെ നിക്കുന്ന പറയണത് മഴ ദിവസങ്ങളില്
എങ്ങനെ പെയ്യുന്നോ
ഉം.
ഒ ഓ അല്ലാ കാര്യം ബുദ്ധിമുട്ടിലാവും മയ
ഉം അത് തന്നെ നമ്മളെകാളും ഫുൾ കചോടക്കാർക്കെക്കെ ഇത് വരും വേറെ മഴയെക്കെ ആവുമ്പോ ആരും പുറത്തേക്ക് ഇറങ്ങാതെ കച്ചവടങ്ങളെയെക്കെ ബാധിക്കും. നേരം കല്യാണങ്ങൾ കല്യാണമുള്ളവർക്ക് ക്കൊക്കെ ബുദ്ധിമുട്ട് പിന്നെ എവിടെ പോയത് വെക്കേഷന്
എവിടെയും പോയില്ല അന്ന് ചൂട് കാരണായിട്ട് പൊറ ത്ത് എറങ്ങീല.
ആഹ്
നിങ്ങളെവിടേം പോയാ?
ഞാൻ പോയി അനിയത്തീടെ വീ ട്ടില് പോയി വാഗമണ്ണ് വഴി ഏഹ് അവര് കട്ടപ്പന.
ഓഹോ
തമിഴ്നാട് കറങ്ങി.
ആ അപ്പോ അനിയത്തീനെ കെട്ടിച്ചത് എവിടേക്കാണ്?
ട്ടപ്പനേല് അവിടെന്ന് ആ ഹും ഹും ആ സിനിമ അവനാ സൗണ്ടൊക്കെ കാണിക്കുന്നുണ്ട് അവൾടെ ആ വീടിന്റെ അവിടെയൊക്കെ ആ സിനിമയിൽ ഇങ്ങനെ ഉണ്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലവാ നല്ല രസാ നമുക്ക് സമയം പോന്ന അറിയൂല അവിടെ പോയാ
ആഹ്
നല്ല കുറവൻ കുറത്തി മലയ് മലയും അവറെ പ്രതിമ അവിടെ വെച്ച് ട്ടുണ്ട് പണ്ടത്തെ ഒരു കഥയിലുണ്ടല്ലോ കുറവൻ കുറത്തി
ആന് ആഹ് ആ ആ
ആ അവർടെ പ്രതിമയൊക്കെ ണ്ടവിടെ പിന്നെ കാറ്റാടിപ്പാടവുണ്ട്
ഏ
ഉം അതൊക്കെ നല്ല രസ് സ്‌വാ കണ്ടാ ഞ ഞങ്ങള് രണ്ടു ദിവസം ഇത്ത നിന്ന് ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ കറക്കം തന്നെ ഉം ഒരു ദിവസം പിന്നെ യാത്രാക്ഷീണവൊക്കെ ആയിട്ട് അങ്ങനെ ഇര്ന്ന് വാഗമണ്ണ് വഴി നല്ല യാത്രയാണേ നല്ല അവിടവുംനല്ല രസവാ കാണാൻ വന്നിട്ടുണ്ടോ
ഇല്ല്യല്ല
വാഗമണ്ണ് ഒന്നും വന്ന് ഇല്ലാ ല്ലേ ഇനി വാഗമണ്ണിലൊക്കെ എറങ്ങ് അപ്പം റിസോട്ടിലൊക്കെ താമസിച്ച് അവിടെയുള്ള ഭംഗി ഇതൊക്കെ കാണാം
ആഹ്
നല്ല കോടയാ ശരിക്കും നമ്മള് വണ്ടീൽ ഇങ്ങനെ പോകുമ്പഴേ കോട കണ്ട് ചെല നമുക്ക്കണ്ണുപോലും വണ്ടിക്ക് ല് ഇതുപോലും കാണല്ല അത്രയും ബുദ്ധിമുട്ടാ
ആഹ് ആഹ്
നല്ല രസവാ കാണാൻ. അപ്പോ വീട്ടില് ക്കേഷന് വീട്ടിലിരുന്നു തന്നെ ബോറടി
ആഹ് എവിടെയും പോയില്ല സ ത്യായിട്ടും.
മക്കള് വ ഉം
ആ മക്കള് പറഞ്ഞു പോവാ പോ ബീച്ചിലൊക്കെ പോവാന്ന് പറഞ്ഞേനയ വെയിലും അന്നന് ഭയങ്കര വെയിലായിരുന്നല്ലോ? ചൂടും, വെയിലും, ആ ആ
സൂര്യാഘാതം ഏൽക്കുന്നത് നമ്മു
ആ ഇനിയിപ്പോ മഴകൊണ്ടും പുറത്ത പുറത്തിറങ്ങാൻ വയ്യാത്ത അ
ഇനി മഴയത്ത് മഴയും അത് തന്നെ. ഓണ സമയത്തൊക്കെ മഴയായിരിക്കും ചിലപ്പോ
ആ മഴ തുടങ്ങിയാ പിന്നെ അതൊന്നണ്ട് ഇതായി കി കിട്ടണെങ്കിലേ?
ഉം. നമ്മക്ക് തല്ല തുണി ഉണക്കല്
ആ അതാ നമ്മള് സ്വല ഹ ഹ
ങ്ങിയോന്ന് ചോയ്ക്ക ഉള്ളു
ആ അത തന്നെ ആ ഒരു പ്രാവശ്യ ഒന്ന് അപ്പുറത്തോ ഇപ്പുറത്തോ പോയി വരുമ്പോ ഒരുട്ടം ഡ്രസ്സ് അത് കഴിച്ചില്ല അത് അലക്കണല്ല ആറെ പ്രയാസം അതൊന്ന് ഓണക്കി കിട്ടാനാ
അതു തന്നെ. അവെ അകത്തിട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം തട്ടി തട്ടി മുഖവും തുടച്ച് കയ്യും തുട
ആ ശരിതന്നെ
അവന് അലക്കീനുള്ളത് ഓ ഞാൻ പിന്നെ എല്ലാരും ഒറങ്ങി കഴിയുമ്പം ഹോളിൽ അഷ കെട്ടിയിട്ട്
ആ കെടക്കണ റൂമിലോ?
കെടക്കുന്ന റൂമിലല്ല ഹോളില്
ഹോളില് ആ ഞാൻ അത്യാവശ്യം അതായത് നാളേക്കുള്ള അത്യാവശ്യം ട്ടുണ്ടങ്കി ഇന്ന് രാത്രി കെടക്കണ റൂമില് നെലത്തൊക്ക ആയിട്ടങ്ങനെ വെക്കും.
ആ ആ ഫാൻ ഇടുമ്പോ ഒണങ്ങിക്കോള്ളൂല്ലോ. ഇവിടെ നമക്ക് ഇട്ടില്ലെങ്കിലും
ആഹ് ഹാ ഹിഹ
കണ്ടിന്യൂസായിട്ട് യൂണി ഇ നിർബന്ധ ഉള്ള പറയുന്നത്
ആ ഇനി തുടങ്ങിയാ അങ്ങനെ തന്നാവും
ആ ഇനിയിപ്പോ ഫോട്ടോ എടുപ്പ് കാണും ഐ ഡി കാർഡിന്റെ ഫോട്ടോസ് ഡയറിയിൽ ഒട്ടിക്കേണ്ടത് ഇല്ല ആകെ ഇതായിട്ട് വരും പിന്നെ ഒന്നും പറ്റൂല അല്ലെ മഴയെങ്കി മഴയെന്ന് പറഞ്ഞു കുറ്റം വെയിലെങ്കി വെയിൽ എ ഒന്നും അല്ല മഴക്കാലത്ത് വേനൽക്കാലത്ത് പിന്നെ വെള്ളം നമ്മള് നോക്കണോല്ലോ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്ന ആ ആ പ്രശ്നം
അവിടെ ബുദ്ധിമുട്ട് ഇണ്ടാവല്ണ്ടാ
ആ ഇവിടെ ഒരു മാസം ഇച്ചിരി ബുദ്ധിമുട്ട് വരും
ഏഹ്
ഇപ്പൊ കുഴപ്പൊല്ല ഇപ്പം ഇങ്ങനെ വീടുകളില് ഉള്ളതുകൊണ്ടല്ലോ കണക്ഷൻ വെള്ളം പിന്നെ നമ്മള് കുടിവെള്ളത്തിനായിട്ട് ഒരു മോട്ടർ വച്ചിട്ടുണ്ട് ഒരു വീട്ടില്
ആഹ് അതിനൈന് ഈ കുടിവെള്ളം എന്നും വരൂലല്ലോ മറ്റേ വെള്ളം
ഇല്ല്യഇല്ല ഒ ഒരു ദിവസം ഇട വിട്ട് ആ ഒന്നരാടം വെച്ച് അതിന് പൈസയുണ്ട് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച്
അ മാസോ
മാസം
ആ എന്നാലും കുഴപ്പല്ല നമുക്കിഷ്ടമുള്ളത്ര എടുത്തുടെ
ആഹ് ഇത് അവര് ഒരു മണിക്കൂറ് വെ ക്ക്യും അത് കഴിഞ്ഞ് ഓഫ്യ്യൊടനെ ഒരു മണിക്കൂർ ആകുമ്പോ നമുക്ക് കിട്ടിയാലും കി കിട്ടിയില്ലെങ്കിലും ആഹ്
എഹ്
ഒരു മണിക്കൂർ വരെള്ളൂ
ആഹ് ആ ഒരു മണിക്കൂർ നമ്മള് അവിടെ വീട്ടില് ഹ് ഇല്ലെങ്കി
ആ അത് പോയി ഞ വെരം എങ്ങോട്ടെങ്കിലും പോകുമ്പോഴ അഥാ മോട്ടർ ഇട്ട് നറച്ച് വെച്ചരിക്കുകയാണെങ്കിൽ ഞാൻ വരുമ്പോഴവ ഇത് പൂട്ടും പൈപ്പ് പൂട്ടിയിട്ട് പോകും, അവര് വന്ന് ഒഴുകി പോണ്ടല്ലോ അങ്ങനെ പൂട്ടിട്ട് പോകും, ചല ഇപ്പാ ആ പൂട്ടി വെക്കണത് രണ്ടു, മൂന്ന് ദിവസം അങ്ങനെ നിക്കും അത് പിന്നെ നമ്മളോർ ടാങ്കില് വെള്ളം തീർന്ന് കഴിമ്പഴും വന്നില്ലാന്നുള്ള ചിന്തയാ. വരുന്നില്ലല്ലോന്ന് ഓർക്കും, അപ്പഴാ ഇങ്ങനെ പൈപ്പ് നോക്കുമ്പോ പൂട്ടിക്കിടക്കുന്നത്. അങ്ങനെ മക്കളോട് ചിലപ്പോ തുറന്ന് വെക്കാൻ പറഞ്ഞാലും ചിലപ്പോം തുറന്നെന്ന് പറയും പിന്നെ അടച്ചു തന്നെ ആയിരിക്കും വെക്കുന്നത് എന്നിട്ട് ഞാൻ പിന്നെ മൈനസ് മൈനസ്സും, പ്ലസും പറഞ്ഞു കൊടുക്കും അങ്ങനെ നോക്കി മന മൈനസ്, മൈനസ് എന്ന് പറയുമ്പോ പൂട്ടി വെക്കുന്നത്. ഇങ്ങനെ ടാങ്ങിലേക്ക് കയറാൻ വേണ്ടി മൈന സായിട്ട് വയ്ക്കും പ്ലസ്സ് ആവുമ്പം നടുക്കായിട്ട് അതിന്റെ ഇത്, പൈപ്പ് പൂട്ടിയ പോലെ വെക്കുമ്പോഴത്തേക്കും
ആഹ്, ആഹ്, മനസ്സിലായി, മനസ്സിലായി, ഉം അപ്പൊ നമ്മള് എല്ലാത്തിനും ഇത് തന്നെയാണ് ഉപയോ ക്കാ
ആ, അല്ല, വ്വ കുടിക്കാൻ കൊള്ളൂല ഇല്ലില്ല അത് കുടി കുടിക്കാൻ വെള്ളം നമ്മള് നമ്മളൊക്കെ മോട്ടർ വെച്ചിരിക്കുന്ന കിണറ്റിൽ വെള്ളം ഇല്ലെങ്കിൽ വേറെ, ആ കിണറുണ്ട് പോയി നമ്മള് കോരി എടുത്തോണ്ട് വരും പാത്രത്തിൽ പോയി കൊണ്ടുവരും അല്ലാണ്ട് കുടിക്കാൻ മറ്റേത് കൊള്ളൂല പുഴേന്ന് വരുന്ന വെള്ളവാ അത് കൊള്ളവില്ലല്ലോ എന്നാ ശരിയെന്നാ
ആഹ് ഓക്കേ
വെച്ചോ, ഓക്കെ ശരി